ഹലോ
ഹലോ എന്താ പരിപാടി വീട്ടിലിങ്ങനെ വെറുതെരിക്കാണോ എന്താ എന്താ പരിപാടി?
എന്താ മുത്തേ ഇപ്പോ പണിയൊന്നുല്ലടാ ഇപ്പൊരു നാലഞ്ചാറ് മാസയിട്ട് വീട്ട്കാര്ടെ കൂടെയാണ് വീട്ടിന്ന് പൊറത്തൊന്നെറങ്ങ വീട്ടിന്ന് പൊറത്ത് എറങ്ങണ്ട് ജോബ് നോക്കണില്ലപ്പൊ കൊറച്ച് ദിവസ കൊറച്ച് കാലായി ഒരു ആറേഴ് മാസായി എന്റെ വീട്ട്കാരുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തൊണ്ടിരിക്കുവ
അതെ വയങ്കര ബുദ്ധിമുട്ടാണ് ഈ വീട്ടുകാര്ടെ പറഞ്ഞപ്പളാ ഞാനിപ്പോ ഒരുപാട് കാലായിട്ട് ഇപ്പോ വീട്ടിന്ന് അകന്ന് ജീവിക്കുന്ന ഒരാളാ അപ്പം ഇങ്ങനെ ജോലിടെ ആവശ്യാർത്തം ഒരു വേറെ ഇപ്പൊ ആസാമിലാണ് ഇപ്പ ഞാൻ നിലവില്ള്ളത് ഇവിടെ വെച്ചാല് ഇപ്പൊ വീട്ട്കാര് വരുമ്പോ ഭയങ്കര രീതില് അവരെ മിസ് അവ അ ബുദ്ധിമുട്ട്ണ്ട് അപ്പൊ അവര് നമ്മളെ മാതാപിതാക്കളെന്ന് പറഞ്ഞാല് അവരുടെ സ്നേഹോം അവരുടാ വാത്സല്യോം അത് കി ട്ടാതൊരു ദിവസം കടന്നു പോവാന്ന്ള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം അവര് ഒന്നുല്ല്യ അവരെ കാണ്ടാതന്നെ നമ്മക്ക് ഒരു ജീവസം ഒരു ദിവസം പ്പ നീ എണീക്കുമ്പ തന്നെ അവരെ കാണുമ്പതന്നെ ഒരു പ്രത്യേക രീതില് ഭയങ്കരൊരു ഒരു ഒരു ഭയങ്കര രീതിലൊരു ഉത്തേജകം വരാണ് അയെന്തച്ചാല് ഇത് കാണാതൊരുപാട് കാലം നിക്കുമ്പോ ഞമ്മളെ ജീവിതത്തില് ഒരുപാട് തരത്തില് പ്രയാസങ്ങൾ അനുഭവിക്ക്ണ്ട് മാതാപിതാക്കളെന്ന് പറഞ്ഞാ വല്യൊരുഒരു ടി നമ്മക്ക് വല്യ ആഹ് നമ്മളെ എല്ലാ ബുദ്ധി പ്രയാസങ്ങളും എല്ലാ സന്തോഷ യാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മളെ സഹായിക്കുന്നൊരാൾക്കാരാണ് മാതാപിതാക്കള് അപ്പൊ ഇതാണ് ഇങ്ങള് മാതാപിതാക്കളെ പറ്റി പറഞ്ഞപ്പോ ഇങ്ങനരു ഒരു വിഷയം ഞാൻ ഓർത്തു പോയത്
ഉം സത്യായിട്ടും മെയിനായിട്ട് എന്താ വെച്ചാല് ഞാന് സത്യം പറഞ്ഞ വീട്ടിന്ന് വിട്ട് നിക്കാത്തൊരു വ്യക്തിയാണ് കാരണം എന്താ വെച്ചാ എനിക്ക് സത്യം പറഞ്ഞ എന്റെ വീട്ട്കാരെ വിട്ട് നിക്കണത് ഏറ്റവും സത്യം പറഞ്ഞ സങ്കടകരമായ കാര്യാണ് കാരണം ഞാനിൻക്ക് വർക്ക്ണ്ടേപ്പോലും ഞാന് വീട്ടിന്ന് വിട്ട് ഒരു രാവിലെ പോയിട്ട് ഈവനിങ് വര്ണ വെയ്സാണ് ഞാന് മെയിനായിട്ട് നോക്കാറ് ഞാനൊരു രണ്ടു വർഷം മുന്നേ ഞാ ന് ഫസ്റ്റ് ടൈം ആദ്യായിട്ട് ഞാന് ബാംഗ്ലൂര് വർക്കെയ്യാൻ പോയിട്ട്ണ്ടായിരുന്നു ആഹ് സമയത്ത് ആഹ് ഒരു വർഷം ഞാനവിടെ വർക്കേയ്തിട്ടുണ്ട് ആഹ് ഒരു വർഷം സത്യം പറഞ്ഞ എനിക്കൊരു വീട്ടിന്ന് മാറിന്ന് ഞാൻ എന്തോരു നരകത്തില് ജീവിക്കണമാരിയ ഇൻക്ക് തോന്നിന്ന് കാരണം എന്റെ വീട്ടിന്ന് വിട്ട് മാറിന്നപ്പോ എനിക്ക് എവിടെയൊ കാരണം നമ്മള് വീട്ടിലാകുമ്പോ നമുക്ക് ടൈമിങ്നുള്ള ഫുഡ് ഭക്ഷണായ ശരി നമ്മടെ ബാക്കിള്ള നമ്മള വിട്ട വസ്ത്രങ്ങള് എല്ലാ കാര്യോം നമ്മള് ഓഹ് ഫാമിലിയാ നോക്ക ക്കാറ് മീൻസ് നമ്മടെ വാപ്പായലും ഉമ്മയലും എല്ലാവരും നമ്മളെ കാര്യങ്ങള് നോക്കാറ് പിന്നെ സ്നേഹം സത്യം പറഞ്ഞാ ഫാമിലി സത്യം പറഞ്ഞ ഈ വീട്ടിന്ന് മാറി നിക്കുന്ന ആഹ് ഒരവസ്ഥ നമുക്ക് ഇപ്പ തിങ്ഗെയ്ത മനസ്സിലാവും കാരണം അവർക്കി വീട്ടുകാരില്ലാതെ അവര് ജീവിക്ക്ണെ കാണുമ്പോ സത്യം പറഞ്ഞ സത്യം പറഞ്ഞ നമ്മക്ക് വെഷമായിട്ട് തോന്നും കാരണം എന്റെ ബ്രദറ് സത്യം പറഞ്ഞ ഗൾഫിലാണ് കാരണം അപ്പൊ അവന് എടക്കെടക്ക് ഇൻക് മെസ്സേജെയ്ത് പറയും അനക്കൊക്കെ സത്യം പറഞ്ഞ ഈ സ്വർഗത്തിലുള്ള പോലെയാണ് കാരണം അനക്ക് ഇമ്മാന്റെ ഫുഡ് ഡെയിലി ഇര്ന്ന് കഴിക്കാ വാപ്പച്ചിടെ കൂടെ സ്‌പെ ടൈം സ്പെന്റെയ്യ അവര്ടെ കൂടെ കളിച്ച് ചിരിച്ചിരി ക്ക പക്ഷെ എന്റെ അവസ്ഥ നോക്ക് ഞാനീ ഖത്തറി കടന്ന് വെറ്തെ പണിയെട്ക്കാന്നൊള്ളൂ കാരണം എന്റെ വീട്ടാരൊക്കെ അവിടെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നിങ്ങനെ പണിയെടുക്ക സത്യം പറഞ്ഞൊരു വിഷമകരമായ കാര്യാണ് എപ്പഴും കാക്കുന്നോട് പറയും നീ സത്യം പറഞ്ഞ നീയാണെ റ്റവും കൂടുതല് സി ലൈഫില് സന്തോഷിക്കപ്പെടുന്ന ഒരു വ്യക്തി കാരണം എന്റെ കുടുംബം നിന്റെ കൂടെ ഉണ്ടാവുമ്പോ അതൊരു സത്യാണ് കാരണം ഞാനവിടെ ഇല്ലാതെ പോയി സത്യം അനക്കെങ്ങനെയ നിന്റെ അവസ്തേം ഇതേപോലെയാണോ
അതെ ഇതിങ്ങള് പറഞ്ഞത് വല്യൊരു നല്ലൊരു കാര്യാണ് അഥവാ ഞമ്മള് എത്രത്തോളം അവരുടെ കൂടെ ജീവിക്കുന്നോ അത്രത്തോളം ഞമ്മടെ ജീവിതം സുന്ദരമാവും ന്നുള്ളതാ അതിന് വല്യാെരു ഉദാഹരണാണ് നമ്മളിപ്പ ഏത് പരാജയങ്ങള് ഇണ്ടെങ്കിലും നമ്മളെ പിച്ച വെച്ചെ കാലം മുതല് നമ്മടെ കൂടെ ഉണ്ടാവുന്ന ഒരാ ൾക്കാരാണ് മാതാപിതാക്കള് നമ്മളെ മരണം വരെ നമ്മള് കൂടെ ഇണ്ടാകുന്ന അല്ല ഇണ്ടാകട്ടെ എന്ന് പറയുന്നര ആൾക്കാരാണ് മാതാപിതാക്കള് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഒരുപാട് ആൾക്കാര് നമ്മളെ ജീവിതത്തില് ബന്ധപ്പെട്ട് പോകുന്ന ആൾക്കാര്ണ്ടാവും നമ്മളെ ഒരുപാട് സുഹൃത്തുക്കള് ഉണ്ടാകും എത്ര സുഹൃത്തുക്കൾ ഉണ്ടായാലും അവര് ഒരു കാലം വരെ ചെലേപ്പം നമ്മുടെ കൂടെ ഉണ്ടാവൊള്ളൂ പക്ഷെ എത്ര ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസഘട്ടം എന്നാലും നമ്മുടെ കൂടം കൂടെ കാലാകാലം ഉണ്ടാകും എന്ന് ഉറ പ്പുള്ളൊരു ആൾക്കാരാണ് നമ്മളെ മാതാപിതാക്കള്. അവരെ ഞമ്മള് കൃത്യമായി സ്നേഹിക്കണം അത് അതിന്റേതായ രീതിയിൽ സ്നേഹിക്കണം. നമ്മക്കൊന്നു ഒന്നുല്ലാത്ത കാലത്ത് നമ്മളെ പഠനത്തിന്റെ കാലത്ത് ഒരുപാട് പ പണം തന്ന് നമ്മളെ സഹായിച്ചു. ഒരുപാട് ചെലപ്പോ ഓണം അവർക്ക് തന്നെ ചെലവഴിക്കാന്ള്ള പണണ്ടാവുല മാതാപിതാ നമ്മടെ ഉപ്പന്മാരൊക്കെ നല്ല രീതിയില്. ഒരുപാട് പ്രയാസപ്പെട്ട് എന്നും പണി പണിക്ക് പോയിട്ട് പൈസ ഇണ്ടാക്കും. അതൊരു പ ഒരു പക്ഷെ അവർക്ക് അവരുടേതായിട്ട് നിത്യുപയോഗ ഉപയോഗത്തിന് നിലും അത് ചെലവ് മത്യാവുല. പക്ഷെ ഇന്നാലും എത്രത്തോളം നവിടെ കുട്ടി പഠിക്കട്ടെന്നുള്ള താല്പര്യത്തിലെക്ക് നമുക്ക് ഭയങ്കര ഇതില്. അതിന് അതിനേക്കാളുപരി ഞമ്മ ഞമ്മളെ കാര്യത്തിന് വേണ്ടി ചെലവാക്കുന്ന ഒരുപാട് മാതാപിതാക്ക റ്യ അതിപ്പ ഞമ്മള് വലുതായി കയിഞ്ഞാലും ഒരു പത്തിരുപ ഇരുപത്തഞ്ചു വയസ്സ് വരെ ചെലേപ്പ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പൊ അവര് നമ്മളെന്താ ഇപ്പ ചെല നമ്മുക്ക് ഇപ്പളും ക കണ്ടൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. വെല്ല്യ വെല്ല്യ പൈസക്കെ കിട്ടി കയിഞ്ഞാല് മക്കള് മാതാപിതാക്കളെങ്ങട് ഉപേക്ഷിക്ക. അവരുമായിട്ട് ബന്ധല്ല കാര്ണം അവര് എന്ത വെച്ചാല് നമ്മളൊക്കെ ഒരു. പാട് നമുക്കൊരുപാട് രോഗങ്ങള്ണ്ടാവുമ്പൊ നമ്മളെ സഹായിച്ചത് നമ്മുടെ മാതാപിതാക്കള. അത് നമ്മള് എണീക്കാൻ വെയ്ക്കാത്ത അവസ്ഥയിലൊക്കെ നമ്മളെ സഹായിച്ചു. പക്ഷ നമ്മള് വലുതവുമ്പ നമ്മളെ മാതാപിതാക്കള് ഭയങ്കര രോഗാവസ്ഥയിലെത്ത്യാല്. അവരൊരുപാട് രീതില് വാർദ്ധക്യം ബാധിച്ച പിന്നെ അവര് നോക്കാള്ളരു മനസ്സ് കുട്ടികൾക്ക് വര്ന്നില്ല. അവര് മാതാ പിതാക്കളെ വൃദ്ധാലയങ്ങൾ കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടില് ഭയങ്കര രീതിയില്. ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ കാലത്ത് ഭയങ്കര രീതിയിൽ വർദ്ധിച്ചു വരുന്നരു വസ്തുതേണി ഈ മാതാപിതാക്കള് ഈ മക്കള് എ മാതാപിതാക്ക മക്കള അവഹേലിക്കുന്നൊരു. വസ്തുതന്ന്ള്ളത് അപ്പൊ അതിന് കൃത്യമായ രീതിയിയില് നമ്മളെ. ഒരുപാട് സർക്കാറ് സംവിധാനങ്ങളൊക്കെണ്ട് ഇത്തരം. മാതാപിതാക്കളെ നോക്കാനും വയോജനങ്ങൾക്കുള്ള ഒരുപാട് പദ്ധതികളൊക്കെ വര്ണ്ട്. അപ്പം മാതാപിതാക്കളെ പറ്റി പറയുമ്പൊ അവരെ നമ്മള് കൃത്യമായി സ്നേഹിക്കണം അതിനെല്ലാ വിധത്തില്ള്ള അവരെ. അവർക്ക് എന്ത് പ്രയാസണ്ടോ അതിനൊക്കെ ഞമ്മള് കൂടെ നിന്ന് സഹായിക്കണം എന്ത് പൈസ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും. എല്ലാം കൊണ്ടും അവർക്ക് എല്ലാ വിധത്തിലുള്ള ഏ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലു അതിനൊക്കെ നമ്മള് കൂടെ നിന്ന് സഹായിക്കണം എന്നുള്ള ടീമാണ് മാതാപിതാക്കള്. അവര് ചെലെപ്പം ചെലേപ്പ ഞമ്മക്ക് എന്താവും നമ്മുക്ക് ബുദ്ധിമുട്ട്ണ്ടാകും സഹായിക്കാന്. പക്ഷെ എങ്കിൽ പോലും നമ്മടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അവര് സഹായിച്ചത്. അത് ഇപ്പ നമ്മുടെ എല്ലാ മതത്തിലും ഇപ്പ ഇസ്ലാമിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ദൈ മറ്റു ഹിന്ദു എല്ലാ മതസ്ത്തിലും. ഇത്തരം മാതാപിതാക്കളെ ബഹുമാനിക്കണം അവർക്ക് കൃത്യമായ രീതിയിലുള്ള അനുസ അവരെ അനുസരിക്കണം. അവർക്ക് എല്ലാ വിധത്തിലും നമ്മളെ കടപ്പാടും നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ്ട്ട് എല്ലാ ഇതിലും കാണാ. അപ്പൊ അതിന്റേതായ രീതിയില് നമ്മളെല്ലാ വെശ്മത്തിലുള്ള കടപ്പാടും അവരോട് കാണിക്കണം. അത് എന്ത് ബദ്ധിമുട്ട്ണ്ടെ ചെലപ്പോ അവരുടെ എന്തെലൊക്കെ തീരുമാനം പറയുമ്പ നമുക്ക് അംഗീകരിക്കാ ബുദ്ധിമുട്ട്ണ്ടാവും. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഇണ്ടെങ്കിൽ പോലും നമ്മളെന്താ അംഗീകരിച്ച് കൊടുക്ക ഇഞ്പ്പെന്തെ ക്കെ നമുക്ക് വിമുഖത ഇണ്ടെങ്കില് ജസ്റ്റ് അവരെ സൂചിപ്പിക്കാ അല്ലാതെ. ഇപ്പൊ ഈ ഒരു കാലത്ത് ഭയങ്കര കാണുന്ന മാതാപിതാക്കളെ അടിച്ചു കൊല്ലുന്ന ഒരുപാട് വാർത്തകള്. തു കൊല കൊല്ലുന്ന ഒരുപാട് വാർത്തകളൊക്കേണ് അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ ഒരു വിഷയത്തില് എന്താണ് നിങ്ങക്ക് പറയാൻള്ളത് ഈ ആൾക്കാര് ഇങ്ങനെ മാതാപിതാക്കളെ കൊല്ല്ന്നു. അതിന് വിഷയത്തിലും എന്താണ് ഇങക് പറയാന്ള്ളത്.
സത്യം പറഞ്ഞാ അതൊരു വൃത്തികെട്ട ഏർപ്പാട് ഞാൻ മെയിനായിട്ട് പറയത്തുള്ളൂ കാരണം. ഈ കാലത്ത് നമ്മുക്ക് നമ്മള് ആരും നമ്മള അച്ഛന അമ്മമാര്ടെ ആരും. ഉം മാറ്റി നിർത്തത്തില്ല അത് ശരിയാ സത്യം തന്നെയാണ് നിർത്താതെ ഇരിക്കട്ടെ പക്ഷെ ഇനി എങ്ങാനും നിർത്തുകയാണെ അവർക്ക് വേ മെയിനായിട്ട് ഇണ്ടാക്കിയ സംഭവാണ് ഈ വൃദ്ധസദനം ആർക്കും ഇനി അവിടെ കൊണ്ടോ ഇടാം കാരണം നമ്മള് ഈ ജന ഈ കാലത്ത് ഏറ്റവും മെയിനായിട്ട് ഏ തുടർന്ന് വര്ന്നാണ് കല്യാണം കഴിഞ്ഞാ നമ്മളെങ്ങാനും വെല്ല കല്യാണം കഴിച്ചഴിഞ്ഞാ അവരെ ഇപ്പ അച്ഛനമ്മമാരെ മാറ്റി നിർത്തി അവര് വേറെ വീ ട്ടില് നമ്മള് വേറെ വീട്ടിലേക്ക് മാറി പോവാ ഇവര് അവിടെ താമസിച്ചോട്ടെ നമുക്ക് ഇനി അവരെ വേണ്ടാത്ത ആവശ്യം അല്ലെങ്കിൽ അവര് വൃദ്ധസദനത്തില് കൊണ്ടാക്കാ കാരണം മെയ് ഇപ്പൊ ഈ കാലത്ത് മെയിനായിട്ട് വര്ന്നന്നെന്താ അച്ഛനമ്മമാരെ ആർക്കും വേണ്ടാത്ത രീതിയിലാണ് കൊണ്ടോ കുന്നത് കാരണം ഈ നമ്മളെ ഈ കുട്ടിക്കാലത്ത് നമ്മളെ എട്ത്തു വളർത്തിയ അച്ഛനമ്മമാരെ നമുക്ക് വേണ്ടി നമുക്കൊര് അസുഖം വന്നാ നമ്മളെ അത്രേയും കെയറെയ്തിരുന്ന അച്ഛനമ്മമാരെ നമ്മള് സ്കൂള് വിട്ട് വിട്ടവരെ നമ്മളെ ഇരുന്ന് പഠിപ്പിച്ചവരെ നമുക്കൊര് ബാ നമുക്ക് ഭക്ഷണം തന്നവരെ നമുക്ക് വല്ല അസുഖങ്ങളും വന്നാ രാവിലെന്നുല്ല രാത്രിയൊന്നുല്ല നോക്കാതെ നമ്മളെ അത്രേയും നമ്മളെ പരിചരിച്ചോര് നമ്മളെ അച്ഛനും അമ്മീം കാരണം നമ്മള് നമ്മളെ ഈ ചെറുപ്പകാലത്ത് അവര് നമ്മളെ അത്രേയും അവര് നമ്മള് സഹായിച്ചിട്ട്ണ്ട് നമ്മള് ഒരു നമുക്കൊരു പണി നമുക്കൊരു ജോബ് കിട്ട്ണത് വെരീം ഒരു ജോലി കിട്ട്ന്നത് വെരീം നമ്മുടെ അച്ചമ്മ അച്ഛനമ്മമാരാ നമുക്ക് അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻഗണന ഇട്ട് നിന്നീന്യേ നമുക്കൊരു ജോബായിയി കഴിഞ്ഞ് കൊറെ ആയിട്ടൊര് പെണ്ണോക്കെ കിട്ടി കഴിഞ്ഞപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ ആവശ്യല്ലന്ന് പറയ്മ്പോ നമ്മള് ആ ആ ഒരു കടമ നമ്മള് തിരിച്ചു നമ്മള് അവർക്ക് തിരി ച്ച് നിറവേറ്റി കൊട്ക്കണം കാരണം അവർക്കൊർ വാർദ്ധക്യം വരുമ്പോ നമ്മളാണ് മുന്നിൽ നിന്ന് അവര് രണ്ടുപേരും നോക്കേണ്ട മെയിൻ കടമ ചെയ്യേണ്ടത് അത്പ്പോ നമു ക്കൊരു വയസ്സായി കഴിഞ്ഞും ആ സത്യം നമുക്കൊരു വയസ്സായി കഴിയ്മ്പോ നമ്മുക്ക് ഒരിക്ക പോലും അവരെ മാറ്റി നിർത്തി നമ്മുടെ ഫാമിലി നമുക്കൊരു വേറെ ഫാമിലി നമ്മളുടെ ഭാര്യ കൊച്ചുങ്ങള് അതൊന്നും പറ്റത്തില്ല നമ്മള് എന്തെയ്യണം നമ്മള് നമ്മളെ അച്ഛനമ്മമാരെ മെയിനായിട്ട് കെ നമ്മള് നമ്മളെ കൊച്ച്ങ്ങളെ എങ്ങനെ നോക്ക്ന്നു അതേപോലെ നമ്മള് നമ്മളെ അച്ഛനമ്മമാരെ നോ കാരണം അവർക്ക് വാർദ്ധക്യം വന്ന് കഴിഞ്ഞാ പിന്നെ നമ്മളാണ് അവരെ ഏറ്റു ആയിട്ട് നോക്കേണ്ടത് കാരണം വയസ്സായി കഴിഞ്ഞാ അറിയാലോ അത് കൊറേ പ്രശ്നങ്ങള് വരും നമുക്ക് നമ്മള് കൊ കൊച്ച്ങ്ങളായിരിക്കുമ്പോ എങ്ങനെ അതെപോലെ ഒര് വയസ്സായി കഴിഞ്ഞ നമ്മളെ കുടുംത്തിന്റെ കാരണം അവർക്ക് ഇരിക്കാനറിയത്തില്ല ഇരിക്കാൻ അറിയത്തില്ല എന്താ നിനക്ക് നീ ഇതോട്ടെങ്ങനെ യോജിച്ച് പോവ്ണേ സത്യം തന്നെല്ലേ ഞാൻ പറഞ്ഞെ
ഇങ്ങള് പറഞ്ഞ കറക്റ്റ് അത് കൃത്യമായ ഒര് കാര്യാ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് നമുക്കറിയ നമ്മള് പണ്ടൊക്കെ പറഞ്ഞാ നമ്മളെ കുടുംബം നോക്കാണേല് എല്ലാവരും ഒരുമി ച്ച് താമസിക്കുന്ന ഒര് രീതി ഇണ്ടായിര്ന്നെ ഒരു വലിയൊരു ഒരു വീട്ണ്ടെങ്കി ആ വീട്ടില് മാതാപിതാക്കള് മക്കളും മരുമക്കൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് രീതീല് വളരെ സന്തോഷത്തോട് കൂടെ പരസ്പരം സ സ സ്നേഹം പങ്കിട്ടിട്ട് ജീവിക്കുന്ന ഒര് രീതിയായിരുന്നു നമ്മുടെക്കെ ചെറുപ്പത്തില് നമ്മളൊര് മുൻപ് കഴിഞ്ഞ രണ്ടായിരങ്ങളിലൊക്കെ ഇണ്ടായിരുന്നു എന്നാ ഈ ഒരു കാലത്ത് തീർത്തും ഭയങ്കര രീതിയിൽ വ്യത്യാസം ജീവിതത്തില് വന്നു ഇങ്ങള് പറഞ്ഞ പോയന്റാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അവര് ഇന്നെട്ട് അവര്ടെ ഭാര്യമാരുടെ കൂടെ അവര് മക്കളുടെ കൂടെ വേറെ താമസിക്കുന്നു മാതാപിതാക്കൾ വേറെയാക്കുന്നു ആ ഒരു രീതി ഇപ്പൊ ഭയങ്കര രീതീല് വ്യാപകായിന്ന്ള്ളാ ഇതിന്റെ അതിന്റേതായിക്കാണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്താച്ചാല് അവര് മാ ആ ഒരു സ്നേഹം പരസ്പരം കുടുംബത്തില്ണ്ടാവ്ന്ന സ്നേഹം കൊറഞ്ഞു മാതാപിതാക്കളുമായിട്ടുള്ളൊരു അടുപ്പം കുറഞ്ഞു ഇത് ഭയങ്കര രീതിയില് ബുദ്ധിമുട്ട്ണ്ട് കാര്ണം പലപ്പോഴും മത മാതാപിതാക്കളൊക്കെ ഇത്തരം പ്രായങ്ങൾ അധി പ്രായ അധികം മൂലം ഒരിക്കലപ്പൊ നടക്കാനോ അല്ലെങ്കി ഇരിക്കാനോ അല്ലെങ്കി സംസാരിക്കാനോ ഒന്നുല്ലാത്ത ആളില്ലാത്ത രീതി അവര്ക്ക് വരും അപ്പ അവര്ക്ക് സ്വാഭാവിക അതിന്റെ ബുദ്ധിമുട്ട്ണ്ടാകും അവര്ക്ക് ജീവിതം മട്ക്ക്ന്ന രീതി വര്ണ്ട്ന്ന്ള്ളാ അപ്പ ഇതിനൊക്കെ ഞാ മനസ്സിലാക്കണച്ചാല് പ്പമ്മക്കറിയാ ഇന്നത്തെ കാലത്ത് വൃദ്ധ സാദനങ്ങള് ങ്ങനെ വയർ വർ വീണ്ടു വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കാണ്. ഇതിനൊക്കെ കാരണം ഇത്തരം ആള്കളുടെ സ്വയ താല്പര്യങ്ങള് സംരക്ഷിക്കാൻ വേണ്ടി ആൾക്കാര് ന്താ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു അവരുടെ ഭാര്യമാരുടെ കൂടെ ജീവിതം സന്തോഷകരമായി ജീവിക്ക്യാണ് ഞാൻ എന്തുകൊണ്ട് അവർക്ക് ആ ഒരു പൈസ ജസ്റ്റ് കൊറച്ച് ഒരു പണം എന്ന്ള്ളത് കാര്യം ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ആണ്ന്ന് ഞാൻ മനസ്സിലാക്ക്ണില്ല്യ. പലപ്പോയും പലർക്കും ഈയൊര് അവരെ നോക്കാൻ സമയം കിട്ട്ന്നില്ല. ഞാൻ മനസ്സിലാക്ക അതോണ്ടാണ് ആൾക്കാര് ഈ മാതാപിതാക്കളെ ഒയിവാക്ക്ണ് അപ്പള് മ്മള് ചിന്തിക്കണം ഞമ്മക്കൊന്നുല്ല്യാത്ത കാലത്ത് നമ്മളെ ഇങ്ങനെ ഇത്രം എടുത്ത് വളർത്തി ഈ ഒരു വലിയ നില എത്തിച്ചെ നമ്മള മാതാപിതാക്കളാ അപ്പ ഇതിലൊക്കെരു ത് മ്മള് വാക്ക്ണ്ട്. വന്ന വയി മറക്കര്ത് ന്നുള്ള വാക്ക് ഇതിലമ്മളുപയോഗിക്കണംന്ന്ള്ളാ ആ മാതാപിതാ ക്കള് എന്ന്ള്ളത് നമ്മക്കെല്ലാം നൽകിക്കൊണ്ട് നമ്മള ഒരു ഉന്നതിയില് നമ്മളെത്തിച്ച് എന്നിട്ട് ആ ഉന്നതി എത്ത്മ്പ നമ്മളാ ഉന്നതിയിലെത്തിച്ച ആളുകളെ നമ്മ മറക്കന്നുള്ള സ്വഭാവം അത് വളരെ വളരെ മോശമായൊരു വസ്തുതയാണ് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കളെ കൃത്യമായി ബഹുമാനിക്കണം അവർക്ക് നൽകേണ്ട എല്ലാവിധ വിലയും നൽകണം. മറ്റുള്ളവരുടെ മുമ്പിലവരെ അപമാനിക്കര്ത് അവര്ക്ക് നമ്മള് പരിചരണം എല്ലാ കാലത്തും നൽകണം അപ്പ നമുക്കൊരു വയസ്സായ തന്നെ നമുക്ക് ചുമതലണ്ട് മാതാപിതാക്കള ബഹുമാനിക്കാൻ അവര് ക്ക്ള്ള സാധനങ്ങൾ അവർക്ക് ആവശ്യമായ വസ്തുക്കൾ ചെയ്ത് കൊടുക്കാന്ന്ള്ള അപ്പ അവരുമായിട്ട്ള്ള ബന്ധം നിരന്തരം മരണം മരണവരെ മരണം വരെ നമ്മള് കാത്തൂക്ഷിക്കണം അതാണ്പ്പൊ ഈയൊരു വിഷയത്തില് നിക്ക് പറയാള്ളത്
സത്യം എന്താലും നമുക്ക് ഇപ്പൊ പറഞ്ഞയിഞ്ഞ അതൊക്കക്കവസാനിക്കത്തില്ല ഇതിനെ പറ്റി സം അധികം സംസാരിക്കാന് അത് നമുക്ക് പിന്നീടൊരിക്കല് നമുക്ക് കാണുമ്പോ സംസാരിക്കാം ഇതിനെ പറ്റി
അതെ പിന്നെ മ്മക്ക് ഒഴിഞ്ഞ ഒഴിഞ്ഞ്‌ട്ട്മ്പൊ സംസാരിക്കാം ഓക്കെ ശെരി ന്നാ